ഹലോ അസ്സലാമു അലൈക്കും നടുവേ കേൾക്കുന്നുണ്ട് എന്തെക്കാ വിശ് കഴിച്ചോ മം ഫുഡോക്കെ കഴിച്ചോ
ച്ചെട്ടില്ല നോമ്പാണ്
യെ മുഹറം ഫസ്റ്റിന്റെ നോമ്പാല്ലേ ഉം അത് കഴിഞ്ഞപ്പോ ഫ്രീയായേണ്ടാവും
ഫ്രീ ആയിയല്ലോ
ഉം ഉം നോമ്പ് വീട്ടിലെല്ലാവാരും നോറ്റുവോ?
ഇല്ല ഞാൻ മാത്രേ ഒള്ളു
ഉം ഉം ഉം പിള്ളോരൊക്കെയില്ലോ
ണ്ട്
ഉം ഒക്കെ സ്കൂൾ പോയി ഇണ്ടാവും
ആ സ്കുളിൽ പോയി ഒരാള് പ്ലസ്ടു കഴിഞ്ഞ് പോളി ക്കെ എവിടെങ്കിലൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കുവല്ലോ
എങ്ങനെയുണ്ട് മാർക്കൊക്കെ എങ്ങനെയുണ്ട്
കൊഴപ്പ ല്ലാത്തമാർക്ക് ഉണ്ട് ഉം നല്ല ഹൈയ്യും അല്ല പറ്റ ലോയും അല്ല. ല്ല ആഹ്
ആഹ് ആഹ് കോളേജ് കോ അധികം കോളേജൊക്കെ കിട്ട്ണ്ടായിരിക്കും. പ്പൊ ഒരുവിധം കുട്ടിയോള് അത്യാവശ്യം മാർക്ക്ള്ളോരൊക്കെ വേറെ എന്തെങ്കിലുക്കെ പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് അങ്ങനെ പോവാണ്. ഡിഗ്രിക്ക് പോണൊര് പ്ലസ് പൊതുവേ കുറ
കൊറ ഉം നാല് വർഷാക്കീറ്റ്
ആഹ് അതെ. ആ നാല് വർഷം കൊണ്ട് വേറെന്തെങ്കിലും കോഴ്സെ ട്താല് ഡിഗ്രി ഡിഗ്രീം കൂടെ എന്തെ വർക്കും ചെയ്യാം ങ്ങനെ ഓരോ കോഴ്സ്സപ്പം ഉം മറ്റേ ഡിഗ്രി നാല് വർഷം കഴി ഞ്ഞാ അത് കഴിഞ് പിന്നെ എന്തെങ്കിലും ഒരു ജോലി വേണെന്നുണ്ടെങ്കി പിന്നെ വേണം പഠിക്കാ ന്നല്ലെങ്കി പി ജി ബി എഡ് അങ്ങന പോണം. വേറെന്തെങ്കിലും കോഴ്സ് അപ്പളും തെരഞ്ഞെട്ക്കണം. ഉം ഉം എന്താ മോനാണോ മോളാണോ? ആഹ്. ഇല്ല പിന്നെ വേറെ എന്തെങ്കിലുംക്കെ കോഴ്സ് എടുത്തിട്ട് അങ്ങനെ മ് പോയ്‌ക്കൂടെ
അപ്പൊ പല കോഴ്സ് എന്തെങ്കിലും എടുക്കാനാണ് ഇപ്പൊ പറയുന്ന ത് ഹ പ പല്ലല എന്തെ കോഴ്സ്
ആഹ് ആ അതെ.
നും അപ്പൊ അങ്ങനെ അത് എടുക്കാന്നുള്ള ഇതില് അങ്ങനെ നിക്കാണ്.
ആഹ് ആഹ്.
ന ദൂരം വിട്ട് പറഞ്ഞാനും പേടിയാണ് സമയത്ത്
ആഹ് അത കഷ് ശരിയടയം ഇവിടെഅടുത്തുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ
ഉം അതെ
വിചാരിക്ണപോലെഒന്നല്ലല്ലോ
ആ ഉ പിന്ന മറ്റേല ഇണ്ടാണ് ഒരാള് പത്താം ക്ലാസ്സ് രണ്ടാമത്ത് മൂന്നാമത്ത് മൂതല്
മ്
ആകുറിഎൽസി ഉണ്ട്ഇല്ലനാട്ടിൽ ഇല്ല ഒരു ബാംഗ്ലൂര് ആണ് ഓന്
ഉം ബാംഗ്ലൂര് ലേവര് അങ്ങനെ മാസ ലേഡി യോ
ഇല്ല മാസത്തിൽ ഒന്നു വരില്ല മ്മ് അത പെരുന്നാളിൻവന്നിട്ടില്ലേനിയൻ അപ്പൊ ആ ഈ പെരുന്നാൾ അത് എന്നാപ്പോ പ ത്ത് പന്ത്രണ്ട്ദിവസംന്ന് പോയി
ആ ആഹ അവിടെ എന്താ വർക്ക് എന്താ
അവിടെമീൻ കട്ട് ചെയ്ത പണി
ആഹ ആഹ് പിന്നെന്താ വീട്ടിലാരാ ഉമ്മ ഇപ്പ ആരെങ്കിലും ഉണ്ടോ
രണ്ടാളും ഇല്ല
ഉം ഏഹ് ങ്ങള് വേറെ താമസിച്ചാ അതോ
ഇല്ല വേറെ വീടായിട്ടില്ല
എഹ്
പിന്നെ അവിടെ ഉമ്മീ ഉപ്പീണ്ട് ഓരെ ഉമ്മി ഉപ്പീണ്ട് അനിയ ന്നാളുണ്ട് പെങ്ങന്മാരും രണ്ടാള്ണ്ട്
അ ആഹ്
ഭൂമി വിടായിട്ടില്ല ഒരു അനിയൻക്ക് വിടായ്ക്ണ് തറവാട് വീട്ടില് ചെറിയ അനിയന്ഉണ്ട്
അ ആഹ്
പിന്നെ ഓരൊക്കെ കല്യാണ കഴ്ച്ച് ഓൽക്കൊക്കെ മക്കളുണ്ട് മ്മക്ക് സ്ഥലം വാങ്ങിട്ട്ക്ക്ണ് അയില് ഫൗണ്ടേഷൻ ആയിട്ടുള്ളൂ കിണറു ആയിട്ട് വേണം നോക്കിട്ടില്ല
ഉം ഉം
ഇല്ല മക്കള പഠിപ്പും കാര്യങ്ങളും മോക്കാ ഇക്കാണ്ട് ഇങ്ങനെങ്ങനെ ഓരോ ദിവസം ങ്ങനെ കഴിഞ്ഞ് പോണ്
അ ആഹ് ഇനിയിപ്പോ പ്പടുത്തെട്ട കഴിഞ് ഇനീപ്പോ തിലേറെ ചെലവ് ഇനിയും കൂടുവല്ലേ ലേ
ഇല്ലേ അപ്പോ എന്തെങ്കിലൊക്കെങ്ങനെ കൊറചീച്ചൊക്കെ ആ ണം എന്നുള്ളൊരു ഇത് ഇണ്ടേനു
ര് ചെറിയ രീതിയിൽ തുടങ്ങീട്ട് കണ്ടീ പിന്നെ അങ്ങനെ അങ്ങനെ പോയിക്കൂടും
സാമ്പത്തിക പ്രശ്നം ഉം നിപ്പൊ മോളെ പഠിപ്പിക്കണെങ്കിലും വേണം നല്ലൊരു സംഖ്യ
കല്യാണം കഴി
ഉം ഉം ഉം ന്നാലും ഫിസൊടുത്തെക്കെ പഠിക്കുളു ണ്ടു അഹ് പ്പ ങ്ങനെ ആയി വേ വരുമ്പോ ഇതീമക്ക് നോക്കാനുള്ള ഒരു തുല്ല
ഞങ്ങളൊന്നും പ്പൊ വർക്ക് ഒന്നും ചെയ്യാ ചെയ്യുണ്ടാവുല്ല ല്ലേ?
ഇല്ല ഇല്ല
അല്ല ഫ്രീ ആയിട്ടിരിക്കന്നെ
ഫ്രീ ആയിട്ടിരിക്ക ഓ വീട്ടൂ ജോലി ചെയ്യ
ആ
ജോലി ഇലായിരിക്ക മെ ഇല്ലാതെ വേറൊരു പണിയില്ല അഹ്
ഹ ഹ വേറെ പൊറത്തേക്ക് പോവാൻ പോവാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ അതോ
എനിക്ക് താല്പര്യൊക്കെ തന്നെയാണ് ഉം ഉം സമ്മയ്ക്കൂല്ല
അങ്ങനാവുമ്പോ പിന്നെ നമ്മള് ആഗ്രഹിച്ചി ട്ട് കാര്യ
കാര്യല്ല അതന്നെ ഇവിടെ ഒരാൾ അനിയണ്ടേ പിന്നെ ഒരാള് മൂത്തതും ഉണ്ട്
ആ ആ
ഓര ഇപ്പ ഞാനും ഇവിടെ ഉണ്ട് വീട്ടി തന്നെയാണ് അവളുടെ വീട്ടിലല്ല എൻ
എവിടേണ് പാടില്ലേ എന്റെ വീട്ടില്
അവിടെ കൊറേ ആളുണ്ട്
ആ ആ അതുകൊണ്ട് ഇവിടെ അങ്ങനൊക്കെ ആയിരിക്കും ല്ലേ ഉം ഉം ഉം
ഇന്ന് പോയിട്ടില്ല അപ്പൊ പിൻ
മ് മ്
ഞമ്മളും കൂടി ആവുമ്പോ കൊറേ ആൾക്കാരാവും
ആ അതെ അതെ ശരിയാവട്ടെ ഉ അ
ഉ ശരി പിന്ന വേറെ എന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചാ
ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ മോളെ ർക് ക്കട്ടെ ശീലണ്ടേ ഓക്ക് കൊടുത്ത് ഓളർ കേട്ടങ്ങട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്ക വിചാരിച്ച് നിക്കയാണ്
ഓ ഓ
ചെറി ചെറിയ ഒരു മോനുണ്ട് മോന് എൽ കെ ജി ഇപ്പ ചേർത്തിട്ടേ ഉള്ളു ഓൻ പോയിന്ന് ഉം ഉം മൂന്നർക്കൂടും നാലല് മണി മൂന്ന് മുക്കാല നാലു മണിയാവുമ്പോൾ തന്നെ ഇവിടെ എത്തും ഇപ്പം. ഉം രാവിലെയാണ്
എവിടേക്ക് ടൂറൊക്കെ പോയില്ല
ടൂർ പ്രത്യേകിച്ച് ഞങ്ങള് മടവൂര് അങ്ങനെൊന്ന് പോയി ഉം ഉം അല്ലാതെ വേറെ ടൂർ ആയിട്ട് ട്രിപ്പ് ആയിട്ടൊന്നും പോയിട്ടില്ലോ
ഉം
പിന്നെ ഒന്ന് പോവാന്ന് വിചാർച്ചീനി പിന്നെ ഓക്കെ മഴ ആയതുകൊണ്ട് വൈകുന്നേരം ആ ടൈമിൽ ആവുമ്പോൾ ഇപ്പ മഴയാണല്ലോ
ആ
ഉം ഉം അപ്പൊ നല്ല മഴയാണ് മഴക്കാറൊക്കെ മൂടി കണ്ടപ്പോ ഇ ഇപ്പ ഇത് പോയാല് ശരിയാവൂല ഏത്അവിടെ പോയി പിന്നെ ഒന്നുമല്ലാതെ ബീച്ചക്ക് അവിടെന്ന് അങ്ങ് പോവാൻ സുഖമാണല്ലോ അൊ അങ്ങനെ പോവാ വിചാരിച്ചിനി
ഹ ഉ
പിന്നെ നടുന്നീല എന്നട്ട് തന്നെ പോന്ന്
ഉഹ
നിങ്ങെങ്ങനെ ട്രിപ്പ ഒക്കെ പോവാറുണ്ടോ
ആപ്പൊക്കെ പോലുണ്ട് ഇടത്ത് മക്കളട്ട് മക്കള ഇണ്ടാവും പിന്നെ വലിയ ആൾക്കാരൊക്കെ ആകുമ്പോ പോലെ അമ്മ കൊണ്ടോയിട്ട് വരാം
എങ്ങനെ ഹസ്ബൻഡ് നമ്മളതോ
ആഹ
അത് നമ്മൾ ഒറ്റയ്ക്ക് പോകലൊന്നുമില്ല
ആ ആ
ആന്നേ ഇവിടന്ന് വീട്ടന്ന് ഞങ്ങ ആര് പോകുമ്പോ അങ്ങനെ പോകവും
ആഹ ആഹ ആ
വയനാടക്ക മ്മ ഉ വിട്ട് ഉം അമ്മായി മക്കളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അവിടെ പോകവും
ആഹ ആഹ ആഹ
അവിടെ ഒരു ഒരാഴ്ചയക്കെ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ ഒരു ദിവസം
ആ ആ പോയേ പിന്ന നിന്നിട്ടേ പോരുള്ളൂല്ലേ
ഉം
ഉം ഉം ഉം ഉം പിള്ളേരൊക്കെ നിക്കുവൊ ഓര്ക്ക് മടീണ്ടായ്ട്ല്ലെ ക്കെയ
ഇല്ലില്ല പ്പക്കഷ്ട
ആ ചെലെ മക്ക കേ ഓല് വലുതായ ഓര്ക്കോര വീടെന്നെ വേണ്ടിവരും വേറെ എവിടെയെങ്കിലും പോയിത് ക്ക ഭയങ്കര മണ്ടിയാവും
ഇതോര്ക്ക് പോകണം ഉം ഇതക്ക് പോകണം എല്ലാരും കൂട്ടത്തിൽ നിൽക്കണം
ആ ആ അങ്ങനെ ആവുമ്പോ പിന്നെ കൊയപ്പില്ല
ഉണ്ട്ഈ ഓര്ക്കക്ക ഈ കൂട്ടത്തിൽ നിന്ന ശീലയായി
ആ ആ ആ ആ അതെ
അങ്ങനത്തെ പ്രശ്നങ്ങള ഒറ്റപ്പെട്ട
ആ ആ അത് ശരിയാണ് അതെല്ലാരും കൂടുമ്പ അതന്നയാണ് രസം മറ്റേ ഒറ്റപ്പെട്ട ആ അയ്ന്റ ഉള്ളിലത്തെ ഫോണും കൊണ്ടിരുന്ന ഒരു അങ്ങനെ അങ്ങനെ ജീവിതം കഴിയുന്നല്ലാതെ വേറ ഒന്നും ഉണ്ടല്ലോ പുറം ലോകായിട്ട് ഒരു ബന്ധൊണ്ട്
എല്ലാരോടും സംസാരിച്ചണങ്ങിചിറച്ച് നിന്നാലേ അതിനൊക്കത്തില്ല
ഉം
ഓര്ക്ക് ഭയങ്കര ഇഷ്ടാ യത്രയും
ആ ആ വീട്ടിലിരിക്കാൻ മടില്ലേ ട്രിപ്പ് പോ അങ്ങനെ എവിടെ കുങ്ങളക്കായി ട്ട് ഇങ്ങനെ പോയിക്കൊണ്ടരിക്കയാണ്
പോയി പോ ആ ലീവ് ഉണ്ടായാല ഇറങ്ങണം
ആ ആആ
ചെറിയൊരു കടപ്പുറംണ്ടായാലും മതി
ആ ആഹ് എന്നാലേ എവിടക്കെങ്കിലും ഒക്കെ ആയിട്ടൊന്നന്ന് ഇറങ്ങണല്ലേ
യാത്ര വാങ്ങ- പ്രശ്നം മക്കൾക്ക് എല്ലാർക്കും അത് ഉണ്ടല്ലോ
ആ ആ എങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാതോ എങ്ങനെ
വണ്ടിഇവടെ വീട്ടില് രണ്ട് വണ്ടി അതില് പോകും രണ്ട് കണ്ടില് അതി ഡ്രൈവർമാരും ആണ അപ്പളേ പോകാനും പറ്റുള്ളൂ ഒന്നില് കൊള്ളൂല ഇല്ല
ഉം ഉം ഉം ഉ
അങ്ങനെ ആവുമ്പോളാ ബുദ്ധിമുട്ട് രാവിലെ ആവുമ്പോളാ ബുദ്ധിമുട്ട്
അത് ശരിയ
പിന്നെ ട്രിപ്പ് എല്ലാരും കൂടിയും കൂടിട്ട് അങ്ങനെ പോലണ്ട് ഫാമിലി ഒന്നായിട്ട് പോലും ഉണ്ട്
ഉം ഉം ഉ ഉം ഉ ശരി ഒക്കെ ട്രിപ്പിന്റെ ആൾക്കാാര തന്നെയാണ്
പക്ഷെ എ അത അല്ലാപ്പൊ ജീവിതത്തിൊന്നും ഉണ്ടാവുകില്ല
ആ് ഓക്കെ എന്നാ ശരി എന്നാ പിന്നെ വിളിക്കാന്നാൽ
ഉം ഉം
ആഹ